ഹലോ
കേക്കാം ഹലോ കേക്കാമോ? ആഹ്
ആഹ് ഹലോ കേൾ ട്ട്ന്ന് ഇണ്ടെല്ലോ? ആഹ് എന്തൊക്കെ വർത്താനം? ആഹ് എന്തെല്ലാം വർത്താനം? ആഹ് മഴൊക്കെ ഇണ്ടോ അയുടെ?
ഇവെടെ ഇപ്പം മഴ ഇല്ല ഇവ്ട്ത്തെ കാലാവസ്ഥ പൊതുവേ ഒരു തണുത്ത കാലാവസ്ഥയാണ്. പക്ഷെ ഇപ്പൊ ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് ഇവെടെ ഭയങ്കര ചൂടാ
അതെയോ ഇവെടെ ചൂട് യെന്നെ ഇപ്പ രണ്ട് മൂന്നിസായിട്ട് മഴ ഇണ്ട്. ആഹ്
മഴ ഇണ്ട് അല്ലെ? അതെന്താന്നറിയോ അ അവ്ട്ത്തെ ആഹ് ഈ ഇവിടെന്ന് പറഞ്ഞാല് നമ്മുടെ നമ്മളിപ്പം ബാംഗ്ലൂർ ആയത് കൊണ്ട് ഇവിടെ ബാംഗ്ലൂരുന്ന് വെച്ചാല് സമുദ്രനിരപ്പിനേക്കാട്ടും താണ് ഏരിയ അതുകൊണ്ട് ഇവിടെ എപ്പഴും തണുപ്പ്ണ്ടാവും
ആഹ് ആഹ് ഇവിടെ സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു ആഹ്
പകല് ഭയങ്കര ചൂടാന്ന് പറഞ്ഞാലും രാത്രിയില് നല്ല തണുപ്പായിരിക്കും.
അതെയോ
അതെ നല്ല തണുപ്പായിരിക്കും പിന്നെ ആഹ് മഴ ഒരു മഴ പെയ്താൽ തന്നെ നമുക്ക് നല്ല തണുപ്പുണ്ടാവും. പിന്നെ രാവിലത്തെ ചൂട്ന്ന് പറഞ്ഞാ ല് സഹിക്കാൻ പറ്റുന്ന ചൂടെയൊള്ളു അങ്ങനെ പൊള്ളിപ്പോകുന്ന പോലത്തെ ചൂടൊന്നും നമുക്ക് ഇവിടെ അനുഭവപ്പെടാറില്ല അങ്ങനെ
അതെയോ ഇവിടെപ്പം മഴയോക്കെള്ളതോണ്ട് ചെറിയൊരു കുറവുണ്ട്
ഉം
ഉച്ച സമയത്തൊക്കെ വെയിലാണെങ്കിൽ നല്ല വെയിൽ തന്നെ പുറത്തൊന്നും പോവാനാവില്ല
ആണല്ലേ എവിടെന്നാ പൊള്ളിപ്പോകുന്ന അത്രക്ക് അങ്ങടൂള്ള ഇതൊന്നുമില്ലാ ചൂട് അത്എന്നവെച്ച സമുദ്ര നിരപ്പിനെക്കാട്ടിൽ ഉയർന്ന പ്രദേശം അങ്ങനെ എന്തോ ആയതുകൊണ്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ഉം രണ്ട് സംസ്ഥാനങ്ങളും രണ്ട് കാലാവസ്ഥയല്ലേ ഇന്ത്യയില്
ഭക്ഷണം കഴിച്ച
ആ ഭക്ഷണം കഴിച്ചു
എന്തായിര്ന്നു ഫുഡ്
നമ്മളിവിടെ നോർമലി നമ്മുടെ കേരള ഫുഡ് തന്നെയ നമ്മള് കഴിക്കുന്നെ ചോറും പിന്നെ മോരും തടു കറിയും ആ മീ മീന് മീൻ വർത്തതും ചമ്മന്തി ഇത്ര ഉള്ളാരുന്നു നമ്മൾ നോർമൽ ഫുഡ് തന്നെ
ആഹ് നമ്മള് ചോറ് തന്നെയാ കഴിക്കുന്ന അവിടെയാ
ഇവിട രാത്രി സമയം ചപ് ചപ്പാത്തിയോ പത്തിരിയോ അങ്ങനെ എന്തേലും ഉണ്ടാക്കും
പത്തിരി നമ്മുടെ മറ്റേ അരിപ്പത് ത്തിരിയല്ലേ
ആ അരി അരച്ചിട്ടുള്ള പത്തിരിയും ആക്കും പൊടി കൊണ്ടുള്ള പത്തിരിയും ആക്കും രണ്ടും ആക്കും
അപ്പം അതെങ്ങനെയ ഉണ്ടാക്കുന്ന എന്നൊന്ന് പറയോ നമ്മുടെ അരിപ്പത്തിരി ഇങ്ങനെ അരിപ്പത്തിരി ആ റൈസ് പത്തിരി
ഏ പച്ചരി പൊടിപ്പിച്ചിട്ട് തിളച്ച വെള്ളത്തിൽ പൊടി വാട്ടുക ലേശം ഉപ്പും ഇട്ടിട്ട് തിളച്ച വെള്ളത്തിലൊന്നു പൊടി എന്നിട്ട് പൊടി വാട്ടി എടുത്തിട്ട് നല്ല വൃത്തിക്ക് കുഴച്ചെടുക്ക അധികം വെള്ളം ഒന്നും ആക്കാതെ നല്ല വൃത്തിക്ക് കുഴച്ചെടുത്ത എണ്ണെക്ക വഴറ്റി കൊഴച്ചടുത്തിട്ട് അതിന്റെരു പ്രസ്സ് ഉണ്ടാവല്ലോ അതില് വെച്ചമർത്തുക അല്ലെങ്കില് ചപ്പാത്തി വരത്തുന്നതായാലും മതി അതില് വെച്ചിട്ട് പരത്തി എടുത്താലും മതി എന്നിട്ട് ചുട്ടടുക്ക നല്ല അടിപൊളിയാണത്
ഉം ഉ ഉ നല്ല ടോസ്‌റ്റാ ആ അപ്പോ തേങ്ങ അതിന് സൈഡിഷായിട്ട് നമ്മൾ എന്താ കൂട്ടാ
ബീഫെക്കെ അടിപൊളിയാണ് അതിന് ബീഫ് വറുത്തരച്ച കറി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് പത്തിരിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ബീഫ് കറിയൊക്കെ കൂട്ടി തിന്നാ നല്ല ടേസ്റ്റ് ആണ്
തേങ്ങാ പാലന്ന് പറയുമ്പോ നമ്മള് നമ്മുടെ തേങ്ങയെ
ആ തേങ്ങ തേങ്ങ വീഞ്ഞിട്ടുള്ള പാല് ഇല്ല ഒന്നും യൂസ് ചെയൂല ഈ പത്തിരി ചുട്ടെ ഇതിന്റെ പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ മേല് ലേശം വെച്ചിട്ട് ബീ ബീഫാണ് ഏറ്റവും കൂടുതൽ മാച്ച് ആയിട്ടുള്ളത് കറിയതിന് ആ ആ നിങ്ങള് പത്തിരി ഉണ്ടാക്ക നെ
ഇല്ല ഇവിടെ നമ്മളങ്ങനെ പത്തിരി അങ്ങനെ ഉണ്ടാക്കത്തില്ല ഒന്നാത്തെ കാര്യം നമുക്ക് അറിയത്തില്ല ഇതിനെ പറ്റി കറക്റ്റ് ഉണ്ടാക്കുന്നതിനെ പറ്റി നമ്മളിവിടെ ചപ്പാത്തി ചപ്പാത്തി ച പതി പിന്നെ ഇവിടെ ബാംഗ്ലൂർ വന്ന് ബാംഗ ര് പിന്നെ ഈ നമ്മുടെ ഇതുണ്ട് മുദ്ദന്ന് പറഞ്ഞരു സാധനുണ്ട് മുദ്ദ അത് നമ്മുടെ റാഗി ബോൾസ് റാഗിയുടെ റാഗി കൊണ്ടുണ്ടാക്കുന്ന
ആ
ആ അതും ഇതുപോലെ നമ്മള് വീട്ടിലുണ്ടാകാം നമുക്ക് റാഗിയുടെ പൗഡർ അല്ലേ റാഗിപ്പൊടി
ആ അതെയതേ
ആ റാഗിപ്പൊടി എടുത്തിട്ട് കുറച്ച് എടുത്തിട്ട് ഫസ്റ്റ് ഇങ്ങനെ വെള്ളത്തി നമ്മളിങ്ങനെ കലക്കും കുറച്ചെടുത്തിട്ട് എന്നിട്ട് ഇപ്പൊ ഒരു കപ്പ് റാഗിപ്പൊടി എടു ല്ല ഓ അതേ കപ്പിനളവിന് ഏ വെള്ളം വെള്ളം നമ്മൾ ഏ ചൂടാക്കണം എന്നിട്ട് അതിന തൊട്ടിച്ചിരി നെയ്യ് ചേർക്കും ഒരു ഉണ്ടെങ്കി ചേർക്കും എന്നിട്ട് ഇ ഇളക്കി നമ്മളൊരു ഒരു സ്പൂൺ മാറ്റി വെച്ചിരിക്കുന്ന ഇ നമ്മളീ എന്താ പറയാ നമ്മ ഏ അപ്പൊക്കെ ഉണ്ടാക്കുമ്പോ കപ്പി കാച്ചന്ന് പറയത്തില്ലേ
ആ കേക്കു പറന്നേ കേക്കാം
ആഹ് അപ്പൊ അതുപോലെ ഈ കലക്കി വെച്ചേക്കുന്ന ഈ റാഗിപ്പൊടി ഒരു സ്പൂൺ എടുത്ത് ഈ ഒരു കപ്പ് റാഗിപ്പൊടിക്കത്തുന്ന ഒരു സ്പൂൺ എടുത്ത് നമ്മൾ ആദ്യം കുറച്ച് വെള്ളത്തിങ്ങനെ കലക്കി വെക്കും അത് ഈ തിളച്ചു വരുന്ന വെള്ളത്തില് കോഴിക്കും അതൊന്ന് വെട്ടിത്തിതിളച്ചു വരുമ്പ വേഗം ഈ ബാക്കിയുള്ള പൊടിയൂടെ, ഈ വെള്ളത്തിനാത്തോട്ട് നമ്മള് തിളച്ചു വരുന്ന വെള്ളത്തിനാത്തോട്ട് തട്ടിയിട്ട് മെല്ലെ ഈ സൈഡി കൂടിങ്ങനെ ഇങ്ങനെ എളക്കി എള കൊടുത്ത കൊടുത്തത് കുറുക്കി എടുക്കും. മനസ്സിലായോ അത് അത് കുറുക്കി ഇച്ചിരി ഉ കൂടി ഇട്ടിട്ട് കുറുക്കി എടുത്ത കഴിഞ്ഞിട്ട് അത് നമ്മള് ഇവിടെ ആണെങ്കിൽ ഇവിടെ ആണെ അങ്ങനെ ബീഫ കൊന്നും അധി നമക്ക് കി റ്റത്തില്ല ബാംഗ്ലൂര് ഒന്നോ രണ്ടോ കടകളൊക്കെ ഉള്ളൂ അപ്പം ഇവടെ അധികം ബീഫിനെ ത്താട്ട്ലും കൂടുതല് ചിക്കനും ആഹ് മീനും പിന്നെ മട്ട് ട്ടനൊക്ക‌യാ ഇവിടെ മെയിനായി മ്മള് കഴിക്കുന്നെ മട്ടനൊക്കെ കറി വെച്ചെന്റൊക്കെ കൂട്ട് ത്തില് ഇത് ചേർത്ത് കഴിക്കും, ഇത് വെച്ച് കഴിക്കുമ്പോ നമ്മക്ക് ബ്ലഡ്ണ്ടാവും, കാരണം റാഗിക്കാത്തൊത്തിരി അയണുമൊക്കെള്ളോൺ ണ്ട് ബ്ലഡൊക്കയൊണ്ടാവാൻ നല്ലതാ അപ്പൊ അത് നമ്മള് ആഹ് ഇതുപോലെ മട്ടൻ കറിയോ ചിക്കൻ കറിയോക്കെ വെച്ചിട്ട് നമ്മള് കഴിക്കും.
ആഹ് ഏഹ്?
അത് അങ്ങനാ ഇവിടെ. പീന്നല്ലാതെ പട് പട് ത്തിരി നമക്കധികിങ്ങനെ അറിഞ്ഞൂടാ അതാ ഞാൻ ചോദിച്ചേ എങ്ങനാ ഇതാ ആ റെസിപ്പിയാണെങ്കി നമക്ക് ഉണ്ടാക്കി ക്കിനോക്കാലോ.
ആഹ് അത് പച്ചേ പച്ചേരി കെഴികിട്ട് ഒണക് വെയിൽന്റെ വെയിലെത്ത് ച്ചൊണക്കൂല വെയില് ചൊയി ക്യും അല്ലാതെ ജെസ്റ്റൊന്ന് അരിപ്പേൽ ഇട്ടി വെള്ളം ഊറിയേന്റെ ഷം മില്ലില് കൊടുത്ത് പൊടി പ്പിക്കേയ്യ ഓലവിട്ന്നന്നെ വർ വരും. പർഞ്ഞാല് അവര വിട് പ്പത്തന്നെ വറത്തരും വറത്തന്നാല് അത് ഒന്ന് ചൂടാറിന്റെഷം പാട്ട് ഡെബെലിട്ട് മൂടിവെച്ചാല് ആ ഒരു ലേശം വെള്ളത്തി ഒരു വെള്ളം കണക്ക് പോലെയെടുക്കണം ഓവറാവരുത്. പാകത്തിന് വെള്ളെടുത്ത് അയിലേശം ഉപ് ഫൂട്ട് ട്ട് നല്ലോണം തെളച്ചതിന്‌ ശേഷം ഈ പൊടി അതിലിട്ട് കൊടുക്കുക ഞമ്മക്ക് പാകത്തെപ്പൊരിൽ ഒരു ലിറ്റർ ആണേൽ ഒരു ലിറ്റർ അങ്ങനെ ഒരു കണക്കുണ്ടാവും അത് ഇത്ര ആൾക്ക് ഇത്ര വേണോന്നുള്ളെ ആ അയിനനുസരിച്ചുള്ള വെള്ളം വെച്ച് കൊടുക്കണം എന്നിട്ട് അയിലേക്ക് ട്ടിട്ട് നല്ലോണം ഒന്ന് വാ ട്ടിയെടുത്തിട്ട് കീച്ച വെക്കുക അടുപ്പത്തന്ന്. അടുപ്പത്തന്ന് ഒഴുവാക്കി വച്ചിട്ട് ചൂടാറിയേന് ശേഷം ചൂടോടെ കൊഴക്കുന്നതാണ് ഒന്നും കൂടെ സോഫ്റ്റ്ണ്ടാവുക. കയ്യില് ലേശം ലേശം വെള്ളം തൊട്ടിട്ട് ആഹാ വെൾ ആ മെല്ലെ മെല്ല കൊഴച്ചെടുത്തിട്ട് കൊറച്ച് എണ്ണേയും തടവീട്ട് മൂടിയവടെ വെ ച്ച് കൊറച്ച് കയിഞ്ഞിട്ട് പരത്തിയെടുത്താ നല്ല അടിപൊളിയായിരിക്കും അത്.
ഉം പിന്നാ അവടെ ബിരിയാണിയൊക്കെ ആ അവിടെ ബിരിയാണിയൊക്കെ സ്പെഷ്യലാണോ ബിരിയാണി ഉം ഇവടെ ആ ഇവിടെ നമ്മക്ക് ബിരിയാണീന്ന് പറയുമ്പം ആ നമ്മക്ക് മെയിനായി ട്ട് വരുന്നത് ഡൊണ്ണെ ബിരിയാണി എന്ന് പറയുവേ അതിന്റെ പക്ഷേ കളറെന്ന് പറഞ്ഞാ ഏകദേശം ഒരു പച്ച കളറാ പച്ച കളറാ ബിരിയാണിക്ക് വരുന്നേ ഒരു ലൈറ്റ് വെച്ചെഷേ ആ നമ്മടെ നാട്ടിലിപ്പം മല്ലിയിലയൊക്കെ അരച്ച് ചേർക്കാറി റില്ലല്ലോ ഇവടെ പക്ഷെ ഇതെല്ലാം അരച്ച് ചേർക്കും.
ആഹ് ആ കൊറേ അരച്ചു ചേർക്കുന്ന ആ ഒരുപാട് അരച്ചു തീർക്കുന്നുണ്ടാവുംലെ
ആഹ് പിന്നെ നമ്മുടെ ഈ മേത്തിയില്ലേ മേത്തി ലീഫ്
ആ ആ
നമ്മുടെ ഉലുവേടെല ഉലുവേടല ഉലുവേടല ഇല്ലേ അത് പച്ച ഉലുവേടല അതുടെ ആരച്ച് ചേർക്കും മൂന്നും അരച്ച് ചേർക്കും.
എന്ത് ബിരിയാണി വെക്കുമ്പളോ?
ആ ബിരിയാണി വെക്കുമ്പം. അങ്ങനാവര് ചെയ്യുന്നെ ഇവടെ ചെയുന്നെ. ഫുഡ് ഉണ്ടാക്കുമ്പം ബിരിയാണിക്ക്യാത്ത്. ഉം പിന്നാ നല്ല എരിവായിരിക്കും ബിരിയാണിക്ക്
ഏ നിങ്ങള് ഒണ്ടാക്കുവോ
ഞാനിവിടെ ഒണ്ടാക്കുന്ന നമ്മടെ നാട്ടിലെ ബിരിയാണി നമ്മള ഒണ്ടാക്കും അല്ലാതെ നമ്മള് കുക്കർ ബിരിയാണി ഞാൻ മെയിനായിയിട്ട് കാരണം എള്പ്പം അതാണല്ലോ കുക്കറിലിട്ടൊരു വിസിടിക്കുമ്പോത്തേക്കും പെട്ടെന്ന് കുക്കർ ബിരിയാണിയാകും പിന്നാ അല്ലെ പിന്നെ ചിക്കൻ വറുത്ത് അതിനെക്കാട്ടിലും സിമ്പിള് ആയിട്ട് പെട്ടെന്ന് ചെയ്യാനും പറ്റും പിന്നിപ്പം ഗ്യാസിന്റെ ഒക്കെ വെല കൂട്ടി അപ്പം പിന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെയല്ലേ
ആം അവിടെ അടുപ്പ് ഉൻ അടുപ്പ് കത്തിക്കാറില്ല
ഇല്ല നമ്മള് ഇവിടെ അപ്പാ മെന്റ് ആയതുകൊണ്ട് നമുക്ക് അടുപ്പില്ല നമുക്ക് ഗ്യാസും ഇൻഡക്ഷനും ഉള്ളു
ആഹ് അപ്പൊ ഗ്യാസ് ഇപ്പം ബുദ്ധിമു ഗ്യാസിന്
ഗ്യാസിന് ഭയങ്കര ബുദ്ധിമുട്ടാ അതുകൊണ്ട് ഞങ്ങൾ ഇൻഡക്ഷൻ ലത്താക്കി
ആഹ് ഇപ്പൊ അധികം ഇൻഡക്ഷൻ കുക്കറിലായിരിക്കലോക്കുന്നുണ്ടാവുക
അതെ ഇൻഡക്ഷൻ ഇൻഡക്ഷൻ കുക്കറിന ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഇൻഡക്ഷനകത്താക്കി ചില വളരെ കുറച്ച് മാത്രം ഗ്യാസ് ഉപയോഗിക്കാൻ തുടങ്ങി
ആഹ് മറ്റേത് ഗ്യാസ് എളുപ്പം കൂടുതൽ ഉപയോഗിച്ചാല് എളുപ്പം തീർന്ന് കഴിഞ്ഞാ കിട്ടാൻ ബുദ്ധിമുട്ടാണല്ലോ എന്തോ കണക്കൊക്കെ ഉണ്ടല്ലോ അയിന് ഏ ബുക്കെയ്യണെങ്കില് ആ
ആഹ് ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പ് നമുക്ക് ഇപ്പം നൂറ് രൂപ രൂപായേ നമ്മുടെ കയ്യിലുള്ളൂ അല്ലെ അഞ്ഞൂറുരൂപായേ നമ്മുടെ കയ്യിലുള്ളൂന്ന് വെച്ചാൽ നമ്മുടെ കൈയ്യിലെ കാലിക്കുറ്റി കൊണ്ട് നമുക്കീ ഷോപ്പിൽ പോയി അവര് നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ഗ്യാ നെറച്ച് തരുവാരുന്നു കുറ്റിക്കകത്ത് നിറച്ച് തരും നൂറ് രൂപക്കാന്ന് പറഞ്ഞ ആ നൂറ് രൂപ നുസരിച്ച് നിറച്ചരുന്നു പക്ഷെ അതിപ്പം ഏകദേശം രണ്ട് മൂന്ന് വർഷം കൊണ്ട് അത് നിർത്തലാക്കി അങ്ങനെ നമുക്ക് പ ത്തില്ല മുഴൻ പൈസ അടച്ച് നിറകുറ്റി മാത്രേ വാങ്ങാൻ പറ്റൂ ആ ഒരു രീതിയായി
ആഹ് അതെ
ആദ്യൊക്കെ അത് നല്ലതായിരുന്നു ഇപ്പം എങ്ങനെയാണ് ഇപ്പ ഈ ഇപ്പൊ ഈ യുദ്ധമൊക്കെ നടക്കുന്ന കൊണ്ട്- അതിനേയും കൂടെ അയപത്തേക്കും കിട്ടും അതെ
ഉം
ഒട്ട്
കിടക്ക് ഉം കിടക്കാ സമയയില്ലേ
ആ സമയകുന്നു എന്നാ ശരി എന്നാ നാളെ വിളിക്കാം
ആ ശരി